ആഹ് എന്തൊക്കെ വർത്താനങ്ങള്
നല്ല വർത്താനം എന്തുവാടെ
എന്താ പാട് കൊച്ചിനെ ഒറക്ക്ണൂ നീ എന്താ ചെയ്യ്ണേ
ഞാന് ഇവിടെങ്ങനെ നിക്ക്ണ് പ്രത്യേകിച്ചൊന്നുല്ല ഏ
ചായ കുടിയൊക്കെ കഴിഞ്ഞാ എന്താന്ന് ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കിയോ മോനാണ് ചെറ്താണ് ആഹ് നാല് മാസം
ഏ നാല് മാസായിട്ടൊള്ളൂ അത് ശെരി എന്താ മോൻ്റെ പേര്
മുഹമ്മദ്-
ആഹ് പിന്നെ വേറെന്തൊക്കെയാ ചായക്ക് ഇന്ന് കടിയൊന്നും ഇണ്ടാക്കീട്ടില്ല ഞാന് മീൻ വാങ്ങാ പോയപ്പോ രാവിലെ മീൻ വാങ്ങാ പോയപ്പോ പടിവാതിലൊന്ന് ജസ്റ്റ് തൊറന്നിട്ട് മുന്നിലെ
ആഹ്
അപ്പോ ഞാന് ഇപ്പോ വീടിൻ്റെ പൊറ ത്തൊക്കൊന്ന് വെളീക്കൊന്ന് എറങ്ങിയതാ മഴയല്ലേ നല്ല മഴയാണ് അപ്പോ- വീടിന് വെളീക്കൊന്ന് പൊറത്ത്ക്ക് കൊലാ യ്ക്ക് സിറ്റഔട്ട് ക്കൊന്ന് എറങ്ങിയതാ മുന്നിലേക്ക് ഡോറ് തൊറ - അപ്പൊ ഞാൻ പടിവാതില് ജസ്റ്റൊന്ന് ചാ - അടച്ചിടലാണ് ഞാൻ ഒന്ന് ചാരാൻ ഞാന് മറന്ന് പോന്ന് പിന്നെ വീട്ടില് വേറെ ആരുയിലല്ലോ അപ്പൊ ഞാൻ അട ക്കാൻ മറന്നു പോന്ന് അതിനാലെ കോഴികള് കയറിക്കാണ്ട് ആകെ-
പണിയിണ്ടാക്കി ആഹ് അപ്പൊ പണിയിണ്ടാക്കി
എനിക്ക് കോഴികളില്യാ എന്റെ വീട്ടില് അതൊന്നുല്യാ
അപ്പൊ അടുത്ത്ള്ളോര്-
ശല്യകൊണ്ട് സഹിക്കാൻ പറ്റ്ണ്ല്യ ശല്യം ഒന്നും അത്- അഥവാ ഒന്ന് ജസ്റ്റൊന്ന് തൊറന്നിട്ടാ മതി
കോഴികള് പണിയിണ്ടാക്കി തന്ന് അപ്പൊ അതേതായാലും വെറുതെ ഇര്ന്നതോണ്ട്
ഇൻക്ക് ഏറ്റവും ഈറള്ളൊരു സംഭവമാണ് അത് ഏ അറപ്പ് ഉള്ളൊരു കാര്യാണ് അത് കോഴിക്കാട്ടം അറപ്പ് ഉള്ളൊരു കാര്യാണ് എനിക്ക് അത് കോരണതും ഇതാക്ക്ണതും
അപ്പൊ ഇനിയിപ്പെ കഴികേണ്ടി വരല്ലോ
കോഴികളും ഇതൊന്നുല്ലാ അത് തന്നെ ഇപ്പൊ പറണത് ഇനി അതെങ്ങാനും മക്കള് കണ്ട്ണ്ട് വന്നിട്ട്ണ്ടെങ്കി ഇൻ്റെ- തലമണ്ടെക്ക് ഒന്ന് - ഉച്ചക്ക് എന്തെ ഇന്ന് പണീന്ന് നോക്കിക്കോ ഇപ്പൊ കൊറച്ച് നേരത്തെ ചെയ്ത പണിയാണേ ഏയെ
കുട്ടികളൊക്കെ സ്കൂട്ടറും കൊണ്ട് എവിടെ പോയി
കുട്ടികള് ഒര് ഒരാള് ബാംഗ്ലൂര് പഠിക്കാണ്
ആഹ് ആഹ്
ഉം രണ്ടാമത്തത്- ഏയ് ക്ലാസ്സിന് പൊയെക്ക്ണ് വന്നിട്ടില്ലിയ ഓന് ഫുട്ബോളും കാര്യങ്ങളൊക്കായിട്ട് അങ്ങനെ പോണ് ഇണ്ട് അപ്പോ അയിന്റെ - ക്യാമ്പും കാര്യങ്ങളൊക്കെണ്ടേ അപ്പൊ ഏഴ് മണി കഴിയും വരാൻ
ആഹ്
ഉം അതന്നെയാ ഇപ്പൊ ഞാൻ ആലോയിച്ചു നിക്കണേ ഇഞ്ഞിപ്പ ഞാന് വെള്ളം പാർന്ന് കൊലായി കഴ്കണ്ടേ
അതെ കഴ്കണം വള്ളൊഴിച്ച് കഴ്ക്
ആന്നെ എന്താച്ചിട്ടിരിക്ക് ണ് നശിച്ച കോഴിക്കള് അങ്ങനെതന്നെ പറ എന്നും പണിയണേ എന്നും ഞാൻ രാവിലെ തിണ്ടും ഔടെക്കെ ക്ലീൻ ആക്കലാണ് കാരണം ഇവര് പിന്നെ ഉച്ചക്കൊന്ന് വന്ന ഒന്നുംഞ നമ്മള് ആ ആല്പരുമാറ്റം കണ്ടില്ലന്നുണ്ടെങ്കില് ആ അപ്പൊ ഓരിക്കുള്ള പണി അതാണ് വന്നിട്ട് മിറ്റത്തൊന്നും തൂറുല്ല മിറ്റത്തൊക്കെ ഇതാക്കണെങ്കിൽ കൊഴപ്പല്ലായിര്ന്ന് പക്ഷെ ഇത് അതല്ലാന്നെ ഇത് നമ്മളെ വാതില് പടിവാതില് പ്പാആ കണ്ട കാർ പോർച്ച്ണ്ട് അതൊ ഒക്ക ഇണ്ട് എന്നിട്ട് അതിമക്കൊന്നും പോവാതെണ് ഓര് കൊലായില് കേറിട്ട്
അയൽവാസിയിള് തോ അതോ കുടുംബക്കാരതോ ആർതാ
അയൽവാസിയള്ത് അവരോട് എത്ര വിടണ്ടന്ന് പറഞ്ഞാലും ക്കെ അതും ആ ഇറച്ചിക്കോയി്യണേ മറ്റേ നാടൻണെങ്കി കൊഴപ്പല്യ ഇതാ എറച്ചി കോഴ്ക്കളാണ് അതുങ്ങട്ട് തൂത്ത് വാരിക്ക്ണ് ഹ്
ഉം എന്തായാലും പണിയായി
ആഹ ചവിട്ടി ഇട്ടിട്ടുണ്ടെങ്കില് നീളത്തിലുള്ള ചവിട്ടിയാണ് ഒന്നായിട്ട് കൊലായ്മേ അതിലും ഒക്കെ കൂടി ഇങ്ങണ്ട് ഏരപ്പ ആക്കിക്കണ് ഞാൻ ഇന്റെ തൊടക്കലും കാര്യങ്ങളുംക്കെ കഴിഞ്ഞീന്റെ ഷം ഏ
ചോറും കൂട്ടാനക്കെ അഴിക്കണോ രാത്രിക്കൊക്കുള്ള
ഏ അതൊക്കെ ഒറ്റ നേരം ഇണ്ടാക്കുള്ളൂ
ആ രാവിലെ വേവിക്കു
ഓ രാവിലെ കഴിയും ആരുല്യല്ലോ ഞാനും ഒരാളും മാത്രല്ല ഒള്ളൂ
അതെ അതെ ഉം
അപ്പൊ പിന്നെ ആ വീട്ടില് എല്ലാരുണ്ട് ഉമ്മപ്പയൊക്കെ ഇണ്ട് ഓരൊക്കെ തറവാട്ടിലാണ് എളച്ചി എളച്ചന് തറവാട്ടിലാണ് മൂത്തച്ൻ വേറെ പോഴി ക്ക്ണ് അവര് വേറെണ് ഞങ്ങള് വേറെണ് ഇ കാക്ക ഗൾഫ് ക്ക് ഇപ്പോ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞി
ആ അഹ് ശരി
വീട്ട്ക്ക് പോയിറ്റ് ന്ന് ക്കലില്ല ട്ട്ക്ക് പോയി നിക്കാന് തന്നെ മോന്ക്ക് രാവിലെ ട്യൂഷന് പോണം ഏയ്മണി ആവ്മ്പത്തുന് റ്റൂഷന് എത്തണംം
ആ
പ്പൊ പിന്നെ തിരൂരാണ് ഔടുന്ന് ഇങ്ങണ്ട് വരണെങ്കികുറച്ച് പണിയാണ്
ഉം
അപ്പൊ പോക പോയി വരും ഞായറാഴ്ചകളിലൊക്കെ ഞായറാഴ്ചിം ട്യൂഷനും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ അപ്പൊ അവൻ ട്യൂഷന് പോയി കഴിഞ്ഞന്റെ ശേഷം ഞാൻ പോവും ഞാൻ പോയിട്ട് വൈകുന്നേരം തിരിച് വരും ഉം നല്ല മഴ കർ
ഉം ഇവിടെ മഴപ്പോ ഒന്ന് പെ യത് തോർന്ന് തോർ ഛ് ന്നു വെയിലായിരുന്നുന്ന് ഇന്ന് വെയിലായിരുന്നു മഴ കൊറവായിരുന്നു
ആ് മഴ കൊ ഇന്നോ ഇന്ന് നല്ല മഴയായിരു ന്നു
ആഹ് ഏ
ഇവിടക്കെ നല്ല മഴയിരുന്നു
ഞങ്ങ്ക് ന്ന് വെയിലായിരുന്നു പിന്നെ പോ ഒന്നുട്ട് ഒരു കാറ്റും മഴയൊന്ന് വന്ന ങ്ങട് ട്ട് ഒന്നട്ട് ചാറി അങ്ങനണ്ട്പോവും ചെയ്ത്
എയ്‌ ഇവിടെക്കെന്ന നല്ല മഴ പെയ്ത് മഴ പെയ്ത് കൊറച്ച് നേരം ഒന്ന് ദേണ്ടെ ദാ ഇ പിന്നെ കണ്ടീന്ന് പിന്നെയും കർത്തിര്ണ്ട് മഴ പെയ്യാ. അങ്ങനായ് റ്റ് ഒരിതില്ല. അപ്പൊ ഇന്നൊരു എന്തോ ഒരു ഒരു ഉഷാറില്ലാത്തമാതിരി ശരീരം കൊ ണ്ടും ഒക്കെ കൊണ്ടൊരു
മഴന്റെ തൺപ്പില്ലായിറ്റെക്കാരം. മഴന്റെ ത ണുപ്പും പിന്നെപ്പ പെരേടുള്ള്ത്തെ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടെയ്ക്കാ ആയിരിക്കും.
ആഹ് അപ്പൊ ഒര് ഒര് എന്തോ ഒരു മനസ്സുഖല്ല്യാതെ ഒറ്റക്ക് ഇങ്ങനെ നിക്കല്ലേ കൂടത്തില്. പിന്നെ പ്പം കൊർച്ചെല്ലാ ആയിട്ടൊള്ളു പോയിട്ടും അപ്പൊ ഒര് എന്തൊക്കെയോ ഇപ്പങ്ങനെ ണീക്കാതെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇതായപ്പോ വല്ലാത്തൊരു കഥ. ഉംമ് എല്ലാം കഴിഞ്ഞ് ഒക്കെ ഇഞ്ഞട്ത്തത് അഹ് ഒന്ന് ക്ലീൻ ആക്കണം ഞാൻ ഇപ്പ ഒന്ന് ജസ്റ്റ് ഒന്ന് വാതിൽ തൊർന്ന്ക്കാണ്ടൊന്ന്, പൊർത്ത്ക്കൊന്നാണ്ട് എറങ്ങാൻ പ റ്റോന്നൊന്ന് നോക്കട്ടെച്ചിട്ട് ഒന്നാണ്ട് നൊയ് നിന്നതാണ്.
ആഹ് അത്ശരി
അപ്പഴാണ് ഇത് കണ്ടത് പിന്നേ മോ യേ തൊണ്ണൂറ് കഴിഞ്ഞ ലേ.
ഉം ഓന് നാല് മാസായി
ആഹ് മോനാണ് ല്ലേ
രണ്ടാ മക്കൾ
ഉം ആരള്ളത് വേറെ
വേറെ ഉമ്മണ്ട്
ആഹ്, അഹ്ശരി പ്പം സ്വ സ്വന്തം വീട്ടിലാ?
അല്ല അല്ല
ഏഹ് ഇങ്ങട്ട് പോ ഭർത്താവിന്റെ അവിടെത്തന്നെ ഏഹ്
കഴിഞ്ഞു വന്നതാ. വന്ന് ട്ട് പ്പൊര് മാസായി. ആഹ് അതെ അതെ ആഹ് എന്നിട്ട് ഒരു മാസായി അല്ല രണ്ടാമത്തെ
ആഹ്
ഉം, മൂത്തവന് ഒന്നാം ക്ലാസ് പഠി ക്ക്ണ്. ഓനവ്ടെ ഓൻ്റെ പടപ്പ്ണ്ട്
ആഹ് അഹ്ശരി പിന്നെ എന്താണ് ചെയ്യ്ണത് ഉപ്പാ
അവർക്ക് ഇവടെ നാട്ടില് ഇണ്ട് പണിയേളാ
ആഹ്
പിന്നെ വേറെന്തെയ്യുണു? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഹ്
എന്നും ഇണ്ടാവുലേ
ആ
കുട്ട്യേളിം ഭാര്യൻ്റിം ഒക്കെ കൂടെ എന്നും സന്തോഷത്തോടെ കഴിഞ്ഞൂടെ.
ഉം
കിട്ടുന്നത് കിട്ടി അതേയിറ്റുള്ള സന്തോഷം അത് അത്രേം സന്തോഷം ഉണ്ടാവൂല മ റ്റ്ള്ളേന്. കാരണം എന്നും കിട്ടുമ്പത് കൊറേശെ കി ട്ടിയാലതിന് നമക്ക് എന്തെല്ലാം ഒര് അത് വെച്ചിട്ടാണ് നമുക്കത് കി ട്ടാ, അപ്പൊ അതിനതൊക്കെ നടത്താൻ നമ്മളെ കൊണ്ട് പറ്റും, ഉം നാട്ട്ന്ന് കിട്ടണത് കൊണ്ടായാലും നമുക്കതുകൊണ്ട് ആ വരുമാനം കൊണ്ടന്നെ നമക്ക് ചെലവ് കഴിയാൻ പറ്റും അപ്പ നമ് മ്മളങ്ങനെ കയ്യും. എന്തും വാങ്ങാനും എന്തിനും സാധിക്കും പഷേ
എന്തേലും വേറെ എന്തെങ്കിലും വർക്ക് എന്തേലും ഉണ്ടോ?
ഓര് വർക്കൂല്ല്യാ. ഈയൊരു വർക്കെന്നപ്പോ ആരോ ഒരാൾ തന്നതാണ്.
അത് ശരി, വേറെ വർക്കുക്കാളൊന്നും ചെയ്തിട്ടില്ല, ആഹ്
ഇപ്പൊ ഒന്നുമല്ല
ആഹ ആഹ പിന്നെ
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ
അങ്ങനെയാണ് കാര്യങ്ങൾ ചായ കുടി ച്ചു ചായക്ക് കടിയെന്ത്
എന്താ കടി ഇണ്ടാക്കി
ഇന്നൊരു വിരുന്നാരുണ്ടായിരുന്ന് അവര് കടി കൊടന്ന്
ആ അയ്ശരി ആ മോന്ക്ക് പാലൊക്കെ കൊടുക്കാൻ ഉള്ളതല്ലേ അപ്പൊ നല്ല ഇത് ഫുഡൊക്കെ കഴിക്കണല്ലോ
അതെ അതെ പിന്നെ
ഞമ്മള് തടി കൂടും അതാവു എറങ്ങീട്ട് ഇപ്പത്തെ കുട്ടികളൊന്നും
അതെന്നെ
ആ ഒരു സാധനം തിന്നൂല കുട്ടികൾക്ക് പാലും ഉണ്ടാവൂല അപ്പോത്തിന് കുപ്പിപ്പാല് കുത്തി തീരി കൊടുക്കല് തുടങ്ങും കുട്ടികൾക്ക് എന്നാ കുട്ടികൾക്ക് അസുഖം വിട്ട് മാറുവോ ആട്ട് വിട്ട് മാറൂല്ല കഴിയണത് ആറ് മാസം വരെ വേറൊ
ഞാന് അവര്ക്ക് പൊടി കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ടായിരു ന്നു പിന്നെ ഡോക്ടറടുത്ത് ചെന്നപ്പോ ഇങ്ങനെ ഇപ്പൊ തന്നെ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആറ് മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പാലിച്ചിരി കുറവുള്ള പോലെ തോന്നിയപ്പോൾ അവന്ക്ക് പൊടി കൊടുക്കല തുടങ്ങി
ആഹ ആഹ
അത് പിന്നെ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ അങ്ങനെ
അത് കൊടുക്കാൻ പാടില്ല്യ ആ പാല് കുറവാണെങ്കിലും അവർക്ക് കുടി ക്കാള്ളെ പാലുണ്ടാവും അതിന് നമ്മള് എന്ത് ചെയ്യ അമ്മമാരെന്ത് ചെയ്യ ഭക്ഷണം കഴിക്ക നമ്മള് ഉമ്മമാര് ഭക്ഷണം കഴിക്ക നല്ല പാലുണ്ടാകണ സാധനങ്ങൾ തിന്ന ഞമ്മള് തടിക്ക കുട്ടികൾക്ക് അസുഖം വരും ദഹനക്കേട് വരും പല രോഗങ്ങ ളും വരും വിട്ട്മാറാത്ത വയറ് വേദന ഒക്കെ വന്നിട്ട് അവർക്ക എന്താന്ന് പറയാനും പറ്റൂല നമ്മക്കെന്താന്ന് കണ്ടുപിടിക്കാനും പറ്റൂ
അതെ അതെ അതന്നെ ഇപ്പ അങ്ങനെ നിർത്തും ചെയ്ത് ഞാന് കൊടുക്ക
ഞാനൊക്കെ ഇന്റെ മക്കക്ക് ആറേഴ് മാസം വരെ പാലായിരുന്നു കൊടുത്തി കാരണം എനിക്ക് നല്ലോ പാലുണ്ടാവുമായിരുന്നു ഭക്ഷണം ഒന്നും കഴി ക്കണ്ട ആശ്യമില്ല അല്ലെങ്കിൽ
ഇവനയ്ന് ഇവനെ ഇപ്പോ ഇങ്ങനെ പാലിടിച്ച്ങ്ങോണ്ട് തന്നെ എനിക്ക് അപ്പോൾ എനിക്കും തോന്നി അവന്റെ വിശപ്പു മാറാനിട്ടാവുമെന്ന് ത്ത് ഞാനങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് തന്നെ കൊടുത്ത തുടങ്ങി
ആ ഇന്റെ മക്കൾക്ക് രണ്ട വയസ് വരെ അവര് പാല് കുടിച്ചിക്കിന് ആ രണ്ടു വയസ് വരെ അവര് നല്ല തടിയു ആയി ഏ പാലുകുടി നിർത്തി അവര് മെലിയാൻ തുടങ്ങി
ഉം പാലിന്റെ അത് അപ്പഴന്നെ ഇണ്ടാവുള്ളു അല്ല അങ്ങനെ പാലുടിച്ചണന്നെ നല്ലത് അങ്ങനെ അത് ആരോഗ്യത്തിന് അന്നെ നല്ലത്
ഞാൻ ആറു മാസം കഴിഞ്ഞീന്റെ ശേഷാണ് അവർക്ക് ഫുഡ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കല് തൊടങ്ങീക്കണെ
ആഹ് എന്തേലും കൊടുത്തോണ്ടു കാര്യമില്ല മുലപ്പാലിന്റെത് ഗുണങ്ങൾ കിട്ടൂല അപ്പൊ അത് കുടിക്ക
എനിക്കേ ഒരു കോള് വരണണ്ട് ഞാൻ വിളിക്കട്ടാ
ആഹ ശരി
ആഹ